ഓ ആഹ് എന്തൊക്കെയാ വർത്താനം
നല്ല വർത്താനന്തന്നെ കൊറേആയ്ലോ വിളിച്ചിട്ട്
റേആയി
ആഹ് ഞാൻ ഇൻ്റേന്ന് അൻ്റെമ്പറ് പോയിരുന്നേ പിന്നെ ഇപ്പൊ കൊറെ ഇപ്പ കിട്ടീട്ട് കൊറച്ചീസായിട്ടുള്ളൂ കിട്ടീട്ട് എന്നിട്ട് വിളിക്കണം വിളിക്കണംന്ന് വിചാരിക്കും
ആഹ് ഞാന് ഓരോരോ തെരക്ക്ക്കൂടി പോയിട്ടിട്ടേ ആര് ക്കൂല വിൾച്ചിട്ടും പർണിട്ടും വന്നു കൊർച്ചീസ സമയം ഒയിവ് കിട്ടിയാ അപ്പവിടെകെടക്കുംന്നല്ലാതെ
ആഹ് പിന്നെ വേറെന്തൊക്കെ ഇന്ന്പ്പോ ലീവ് ആണല്ലോ കുട്ടികൾക്കൊക്കെ അല്ലേ
ആഹ് ഇന്ന് ലീവാണ് ഇന്ന്ഫോണൊന്നുംഴിഞ് കൈകിട്ടില്ല പൊക്കൊന്നൊറങ്ങിയത് കൊണ്ട് കൈയ്യീകിട്
ആ ഏത് നേരം കൊ ട്ടികളെടുത്തതാണല്ലോ ഫോണ് സ്കൂളില്ലെങ്കി പിന്നെ പറയും വേണ്ട
ഓലടങ്ങിക്കൂല
ആഹ ആയിതോ
പ്രായം കുട്ടികളല്ലേ
ആ അതന്നെ ചോറിനുള്ളതെകഞ്ഞില്ലേ
ഏഹ കഴിഞ്ഞു
ഹ് ഉം
നത ക്കെകഞ്ഞോ
ആഹ കഴിഞ്ഞിട്ട് ഇരിക്കാന അപ്പൊ നിനക്കൊന്ന് വിളിച്ചു നോക്കിയതാ
മഴ ഇണ്ടാത് നെ
ഇന്ന് നല്ല രാവിലെ നല്ല മഴയായിരുന്നു ഇപ്പൊ ഒന്ന് തോർന്നിക്കാണ്
ഞാ ഇവിടെ അങ്ങനെ തന്നെ ഇവിടെ അങ്ങനെ തന്നെ ഇപ്പൊ ഒന്ന് തോർന്നുകണ്ട്ഒന്ന് തെളിഞ്ഞ് ക്കണ്.
യാ.. രാവിലെ നല്ല മഴായിരുന്ന് രാവിലെ ഇല്ല രാത്രി തുടങ്ങിയതാണ്ന്ന് തോണുന്നുമഴ
ഇവിടെ രാവിലൊന്ന് രാവിലെമൂടി കെട്ടിയ കൊണ്ട് അങ്ങനെനിൽക്കേണ് പിന്നെപെയ്ത് ഒരു മൂന്നാല് പ്രാവശ്യ
ആഹ ഇപ്പൊ നല്ല വെയിലയിക്കുന്നുട്ടാ വെൽ ഇരച്ചിക്കണ്
അതെതെ രാവിലെമുറ്റടിച്ച് വ രനൊന്നുംകുടിയിട്ടില്ലമഴയകൊണ്ട്
യാഹ്
തോനൊന്ന്ഇല്ലാത്തോണ്ട്പിന്നെഅവിടെ
ആ ഹ് മഴ ആകുമ്പോ അതാണ് മുറ്റത്ത് ഇങ്ങ് വടിത്തിവരെകര ട്ട് പോകില്ലല്ലോഅങ്ങനെഒട്ടിപ്പിടിച്ച് കെടക്കും.
പിന്നെ എന്നിട്ട് കുട്ടികളൊക്കെ
കുട്ടികള്താ ഒരാള് ഒറങ്ങണ്ട് രണ്ടാള് അവിടന്നാ ഫോണില് കളിക്കണ്ട് വേറെന്തൊക്കെയ വിശേഷം
വേറെ എന്താ കൊഴപ്പൊന്നല്ല അങ്ങനെ പോണ്
ആ അഹ്‌ ന്ന് വൈകുന്നേരം ചായെടെകടി എന്തെലും ഉണ്ടാക്കണ്ടോ സ്കൂളില്ലാത്ത ദിവസണ്ട് ഹ്
ഒണ്ടാക്കികൊടുക്കണംന്ന് അവന് വയ്യ ഒന്നിനും ഒര് മൂ മൂടില്ലമടിആവാമുടി പൊതച്ച്കെടക്കാൻതോന്നാനിണ്ട്
ആഹ്.. സ്കൂളിലപ്പ പിന്നെ വരുമ്പോതിന് എന്തെലുംപോയാണ്ട് കുട്ടികൾക്ക് വച്ചിട്ടുണ്ടാക്കോ
ആഹ് അപ്പൊ പിന്നെ ഇണ്ടാക്കും ഇല്ലെങ്കി പിന്നെഅടവിനോൽ തൊള്ളക്ക്ഒഴിവൊന്നുംഇല്ലല്ലോ അപ്പൊകൊറച്ച് നേരം മുന്നെയാണ് ഇപ്പോ ഇവിടുന്ന് പിന്നെഒന് കാക്കുണ്ടെ ഒപ്പംപേടിക്കോറണം വല്ല്യോനെ പോകാൻന്നാണ്കയ്യിമേൽതൂങ്ങി പോയി നിന്നിട്ട് പോയിട്ട് കുറെ ചിപ്സും മുട്ടായി എന്തൊക്കെയോ വാങ്ങിക്കൊണ്ട്
ആ... ഹ്
ചോറെകഴിഞ്ഞ്പ്പാടെകിടന്ന് തിന്നീനു
ഇപ്പ ഈ മുഠായും ബേക്കറിയും തിന്നാ പിന്നെ വിശപ്പൊന്നുംഇല്ലാലോ
പ്പോന്നില്ല ഇൻടെചെറുത്‌താഇന്നലെരണ്ട്പാത്രംമിക്ചെറ്തിന്നിട്ട്അ ഉച്ചക്ക്കിടന്ന്ഉറങ്ങി
ആ ചോറൊന്നും തിന്നണ്ടാവൂലേല്ലേ ഉഹും
ഇപ്പാചോയ്ച്ചിന്ന്കൊടുത്തോള്ഒറങ്ങിചുമ്മാഎന്തേലുംകൊടുത്തപ്പഓള്ഒറക്കണ്
ആ
മ്പ്പാണ് നല്ലോളിയായി ചോറും വേവുചൂല
ഏഹ്ആ... ആ അതന്നെ വേറെൻത്തൊക്കെയാ
വേറെ എന്താ അങ്ങനെ പോണ് ലീവ് ഒന്നായിട്ട് പോയിട്ടുണ്ടായിുന്നില്ലേ എങ്ങനെ
വിളിക്കലില്ലേഇക്കവിളിക്കലില്ലേ
ആ അഹ്
ഇപ്പൊ വിളിച്ചാ വച്ചിട്ടന്നെ ഉള്ളൂ. ചെറുതൊറങ്ങണേന്റെടക്കൊന്ന് വിളിച്ചും. ഓനൊന്ന് കാണാന് ഓന് അങ്ങനെ ക്കെയുള്ളൂ ത്തൻ കൊറവാ. വൈകുന്നേരം മൂപ്പര് ഒഴിഞ്ഞ് വിളിക്കണ സമത്ത് ഓനെ കിട്ട്
കിട്ടൂലല്ലേ.
ത്തച്ഛന് രണ്ട് പോത്തിനെ വാങ്ങിയേണ്. അപ്പൊ അയിന്റെ പിന്നാലെ ഒക്കെ ഓട്ടം അപ്പം. ഓല് വളങ്ങാ ങ്ങാനും പുല്ലിട്ടു കൊടുക്കാനും ഒക്കെ പോവുമ്പേ അതിൻ്റെ പിന്നാലെ ഓനും വന്ന്
ഏ വളർത്തണാവൂലേ
മൂപ്പർക്ക് അങ്ങനത്തക്കെ വരും. മൂപ്പർക്കുന്നല്ല ഇവിടെ ഇവരക്ക് ഫുള്ള് ഇങ്ങനത്തെ കമ്പാ ആൾക്കാരാണ് ആടും കോഴിയും പശു ഒക്കെ ആയിട്ട് ഇവിടെ എല്ലാം ഉണ്ടേന്
അവിടെണ്ടോ ആടൊക്കെ വീട്ടില്
ഇണ്ടേയ്നി ഇവിടെന്റെ മാപ്പിളന്റെ മൂപ്പരന്നെ പലക ഒക്കെ ഇട്ട് കൂടൊക്കെ അടിച്ചുണ്ടാക്കിന് ഒരു മൂന്ന് നാല് കൊല്ലം ഇങ്ങോട്ട് ഇവിടെ പിമ്മി നോക്കിയണ്ടു കൊണ്ട് കൊണ്ടായിരുന്നീനി നാലു കൊല്ലംമുന്നേ ഉപ്പാക്ക് ആ അറ്റാക്ക് ഉണ്ടായി കണ്ട് അങ്ങനെ ഉപ്പാ മരിച്ചു.
ആ അപ്പൊ പിന്നെ ഒക്കെ ഒഴിവാക്കിണ്ടാവൂല്ലേ
പെരേല് ഇരുന്നാ മൂത്തച്ഛൻ ഇവിടില്ലാത്തോണ്ട് മൂത്തച്ഛി ടു യല് പോണ്ടല്ലോ ഓല് വെല്ല പെരേല് ഓള് പ്രസവിച്ചു കെടക്കൊക്കെയായിന്നു അപ്പൊ പിന്നെ ഇതിറ്റനെ കുട്ടികളെ ഒക്കെ ആയിട്ട് ഞാൻ ഗതികെട്ടട്ട് രണ്ട്
ആ അയിനൊക്കെ ആള് വേണം. വീട്ടിലാള് വേണം ഇതൊക്കെ നോക്കണെങ്കി നമ്മ
കുട്ടിയൊക്കെ അല്ലേ പിന്നെ കാ കാക്കൂ ഇപ്പൊ മരിച്ചതൊരു കാക്കൂ നന്നായിട്ടന്നെ കാക്കൂ ഞാനും ഞങ്ങളങ്ങനെ നോക്കി കൊണ്ട് നടക്കും.
എ ആ
പിന്നെ അപ്പൊക്കിന് എനിക്കും പള്ളേല് ഉണ്ടായപ്പൊ പിന്നെ ഇനിയിപ്പപ്പെ നിർത്തിട്ട് കാര്യല്ല ആരെക്കൊണ്ടും നോ ക്കാൻ പറ്റില്ലല്ലോ. നാല് മാസം എങ്ങനെലു ഒക്കെ അഡ്ജസ്റ്റ് ചെയ്താല് ആ അഡ്ജസ്റ്റ് ചെയ്താലും പിന്നെ പിന്നെ ഉമ്മ എനീച്ച പിന്നെ ഉമ്മ നോക്കും മറേല് ഇരിക്കല് കഴിഞ്ഞ് എനീച്ച ഉമ്മ നോക്കും ഒക്കൂലോപറഞ്ഞ്. അപ്പോ പിന്നെ ഇനക്ക് ഇങ്ങനെ ഉണ്ടന്നറിഞ്ഞപ്പോ പിന്നെ ഏതായാലും ഒക്കെ കൊടു
ഒഴിവാക്കില്ലേ കോഴിയൊക്കെ ഇല്ലേ കോഴിം താറാവൊക്കെ ഇണ്ടോ?
താറാവ് ഒക്കെ ഉണ്ട്
ആ
അയാണ് ഇവറ്റുങ്ങളൊന്നിട്ടിട്ട് എവിടക്കും നമുക്ക് പോവാൻ പറ്റൂലേ.
ആ അതാണ് അതാണ് പറഞ്ഞേ. ഒക്കെ ഉള്ളത് നല്ലത് തന്നെ. പക്ഷെ നമ്മുക്ക് വീട്ടീന്ന് പൊറ ത്ത് ഇറങ്ങാൻ പറ്റൂല്ല. ഒരു പരിപാടിക്കുകൂടി എവടക്കും പോവാൻ പറ്റൂ വീട്ടിൽ പോയിട്ട് നമ്മടെ വീട്ടിൽ പോയിട്ട് ഒരു രണ്ടു ദിവസം സമാധാനം പോലെ നിക്കാൻ പറ്റൂല.
ഇതിറ്റങ്ങൾക്ക് തിന്നാൻ കൊടുക്കാൻ ആളുവേണം. നോക്കാൻ ആളു വേണം. അയിക്കൂടെ വിട്ടാ ഇവിടെ പിന്നെ എന്താ പറയാ പട്ടികളും കുറുക്ക ന്മാരുടെ ശല്യാണ് ഭയങ്കര തൽ ആ കുറേ എണ്ണണ്ട്. കൊറച്ചൊന്നു അല്ല. അതൊരു പത്തിഇരുപത്തഞ്ചു കോയികളുണ്ടാവും.
ഏ പുറത്തക്ക് വിക്കോ മുട്ട പോ പുറത്തക്ക് വിക്കോ?
ആ ഞ ഇതേനത് ഫുളള് ഒഴിഞ്ഞ ഞമ്മളെ സ്ഥലാണ്. അപ്പൊ അങ്ങനെ വിടു. ഞമ്മളൊരു വിട്ടാരെ വീട്ടന്നെ വീടന്നെ ഒള്ളൂ ഇവിടെ വേറെ അയാലോക്കത്ത് വീടുകളൊന്നും ഇല്ല
ആ ആ
കുഞ്ഞ തോടുവാണ് അപ്പറോം ഇപ്പറൊക്കെ. അപ്പ പിന്നെ ഈറ്റങ്ങളെ അങ്ങനെ തൊറന്ന് വിടും. ഇതാണ് വിട്ട് കഴിഞ്ഞാ പിന്നെ കൂട്ടര് ഇരുപ ഇരുപത്തഞ്ചെണ്ണത്തിനെ വിട്ടേക്കണേങ്കി തിരിച്ചു വരുമ്പോ ഇരുപത്തിമൂന്നെണ്ണം ഉണ്ടാ
ആ നായ്ക്കളും കൊണ്ടോവൂല്ലേ.
ചോ
ആ അതാണ് പിന്നെ ഇങ്ങനെ നോക്കിയാണ്ട് ഇരിക്കാൻ നമുക്ക് ഒഴിവുണ്ടാവോ.
എവടെ. നമ്മക്കിപ്പ നമ്മടേതായ പണികള് ഇഷ്ടംപോല പിന്നെ ഇപ്പ എല്ലാം ഒരുങ്ങുമ്പോ ഒന്ന് ഇരിക്കാനോ കെടക്കാനൊക്കെയല്ലേ തോന്നു ന്നുള്ളൂ. ഇവിടെ ഉമ്മയാണ് കാര്യമായിട്ട് അതിൻ്റൊക്കെ പിന്നാലെ നട എനിക്കും ഇഷ്ടെർന്നു. ഞാനിവിടെ വന്ന ഉടനെ ഇൻക് പ്രാക്കളെ ഇഷ്ടാണ് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങി വാങ്ങി തന്നീന്നു നാല് പ്രാക്കളെ. രണ്ട് ജോഡി പ്രാക്കളെ അങ്ങനെ വാങ്ങി തന്നതേര്ന്നു. പിന്നെ അയിറ്റനങ്ങനെ ഇണ്ടാക്കി ഇണ്ടാക്കി പിന്നെ നമ്മളെ ആ കൊറോണന്റെ ലോക്ക്ഡൌൺ ഒക്കെ വന്നിലെ ആ സമയത്ത് ഞങ്ങക്ക് ഇഷ്ടം പോലെ പ്രാക്കൾ ണ്ടായിന്നു ഇവടെ. ഇഷ്ടം പോലെ വന്ന് കൊണ്ടോകും ചെയ്തീന്നു ആൾക്കാര്
ആഹ് അത് വിറ്റുണ്ടാവും ല്ലേ ങ്ങള്
ആഹ് വിറ്റു അങ്ങനെ വിറ്റിട്ട് കുറേവാങ്ങികൊണ്ടോയിന്നു പിന്നെപ്പോ കഴിഞ്ഞ പ്രാവശ്യം അതിന്റെ മേലത്തെ പ്രാവശ്യം ഇപ്പൊ പിന്നെ ആർക്കും വേണ്ടല്ലോ
ആഹ് അതെ ആഹ് അതന്നെ അതന്നെ അതൊന്നും ഇപ്പൊ എല്ലാർക്കും ർക്കും അന്ന് ഒരു വിധ ആൾക്കാര് എല്ലാ പരിപാടിക്കും ഇറങ്ങീക്ക്‌ണത് കോഴിയും താറാവും അതും ഇതൊക്കെ ജോലിക്കൊന്നും പോവാതെ കുട്ടികളും
ആഹ് ചെടി വളർത്തല് മീൻ വളർത്ത ലൊക്കെ കൂടെ അന്നൊരു തെരക്കേനു പിന്നെ ഇവടെ ഞാനും കുറെേ ചെടിയൊക്കെ ഉണ്ടാക്കീന്നു. ഏയ് ഇന്റെ മാപ്പളീം അമ്മായിമമീം പറയും കാടും പടലും പാമ്പ് വരെ കാണുംന്ന് പറഞ്ഞ് ഇടുത്ത് വലിച്ചെറിഞ്ഞു. ഒയിവാക്കി ച്ചു ന്നെക്കൊണ്ട്
ഉം ഉം
ഈ പൂച്ചെടി പൂച്ചെടി ഉണ്ടാക്കണെങ്കി നല്ല വെയില് വേണം. അവിടെ വെയില് കുറവാ. അപ്പൊ ഞാനൊക്കെ ഇല ചെടികള ഇണ്ടാക്കി ണ്ടാക്കീന്നതെയ് അതുകൊണ്ടിപ്പോ വിരിഞ്ഞു നിൽക്കും മണോം അങ്ങനത്തതൊന്നുല്ല ല്ലോ അപ്പൊ അത് പറഞ്ഞിട്ട് ഇള്ള കാടും പടലും മുഴുവൻ വളർത്തിക്കണ് മ്പടല്ല മു വളർത്തീക്ക്ണ് പറയും ഇന്നോട്
ഒഴിവാക്കിയിട്ടുണ്ടാവും
ഉം ഒക്കെട്ത് ഒയിവാക്കി
പിന്നെ ചട്ടിയിലൊക്കെ കൊറേശൊക്കെ പിടിച്ചാല് നമ്മക്ക്
ഞാൻ ചട്ടി ചട്ടി തന്നെ ഞാൻ പ്ലാസ്റ്റിക്കും ചട്ടിയിലൊക്കെ തന്നെ ഇണ്ടാക്കി അപ്പൊ ഇപ്പാക്ക് വല്യ പ്രശ്ന ന്നൊണ്ടാർന്നില്ല. ഇപ്പ പറിം ഈ പരന്ന് അടുപ്പിച്ച് വേക്കര്തെ പാമ്പ്‌ എന്തേലും ഉള്ളില് ഇതായി കൂടിയാല് ഇജ്ജന്നേണ് അയില് കജ്ജിട്ട് ആ പിന്നെ കൊറച്ച് ആ മുട്ട എവിടേലും വെച്ച പിന്നയിന്റെ എടേ ക്കൂടി വെള്ളം നനക്കാനും ഇതിനും പോകുമ്പോ നോക്കോ ഇപ്പ അങ്ങനെയൊള്ളൂ പറയാ ചെയോന്ന് ഇപ്പ അങ്ങന ഉള്ള പറയാം ഇമ്മ പറിം കാടും പടലും ആണ് പറഞ്ഞ്ങ്ങാണ്ട് ഇമ്മാക്ക് പറ്റൂല ഉം ഒക്കൊഴിവാക്കി
ഉം അയ്ന് ഒന്നാകെ കാട് കെട്ടിയാലുംഎടങ്ങേറാന്നെയാണേയ്‌ ചെറിയ ചെറിയ ഇങ്ങനെ വല്ലാണ്ട് വളരാത്ത സൈസൊക്കെ ചെടികളൊക്കൊണെങ്കി കുഴപ്പല്ല ഭംഗിള്ളെ എല ചെടികളാണെങ്കിലും രസള്ളത് ഉണ്ടല്ലോ നല്ല കളർ ചെടികളൊക്കെ
അങ്ങനത്തൊക്കെ തന്നെന്നു പിന്നെ കൊറേ ഞാൻ അവിടുന്നും ഇവിടുന്നും വാങ്ങും പിന്നെ കുറേ നമ്മളെ അപ്പുറത്തും ഇപ്പറത്തുള്ള പെരേൾക്കൂടിള്ളോട്ത്ത്ന്ന് ഓലോട് ചോയ്ച്ച് വാങ്ങും അങ്ങനെയൊക്കെ തന്നെയേന്നു. ഇപ്പൊ പിന്നെ ഒന്നുംല്ല. ഇപ്പൊ ഇന്നോട് പറഞ്ഞു ന്ന ഇഞ്ഞി ഇജ്ജ് പെരയൊക്കെ കയറ്റീട്ട് വേണെങ്കി ചെടിയൊക്കെ വെച്ചോളോണ്ടു പറിം ഇപ്പന്നോട്. ഓരോരോ പെരേൽ ക്കൂടി ഇങ്ങനെ കാണുമ്പോ. ഞാൻ പറിം ഇഞ്ഞി ഇച്ച് ഒയിവില്ല. ഇഞ്ഞി ഇങ്ങള് ഇണ്ടാക്കിക്കോളീം ന്ന് പറഞ്ഞു
വീട് പണി
ഇല്ല ഇടുക്കണം തുടങ്ങീട്ടില്ല വഴിന്റെ പണി നടന്നോണ്ട്ക്ക്‌ണൊള്ളൂ റോഡ് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടായിന്നില്ലേ അത് കോൺക്രീറ്റ് ഇട്ടോണ്ട് നിക്കാണ് ഇപ്പൊ
അപ്പൊ അത് കഴിഞ്ഞിട്ട് തറപ്പണിയൊക്കെ തുടങ്ങാചിട്ടാവും ലേ
പണിക്കാരെ കിട്ടാത്ത കാരണം കോൺക്രീറ്റിന്റീം സിമന്റിന്റെ പണിയാകുമ്പോ
അ ആ അതെ ഇപ്പൊ ഒക്കെ പൊറത്ത്തെ ആൾക്കാര ആൾക്കാരല്ലേ പണിക്കാരൊക്കെ ബംഗാളികളല്ലേ
ഞമ്മളവിടെന്നുള്ളോൽക്ക് അയ്ന് ഇപ്പൊ പണി ഇല്ലല്ലോ. ഓലൊക്കെ പണി ഇല്ലാന്ന് പറഞ്ഞ് നടക്കാണ്
പിന്നെ ഇഷ്ടംപോലെ ഈ പണി
നമ്മള ആൾക്കാരെ കിട്ടു
ഇപ്പൊ അവർക്കും മടക്ക കേട്ടാ അവര് ഇപ്പൊ പണ്ടത്തെ പോലെന്ന് പണിെടുക്കുന്ന നുല്ല ഇപ്പോരൂ തോട്ടം കളകൻ എന്തിനേലും വിളിച്ചാൽ കറക്റ്റ് ടൈം അപ്പുറം ഒരു അഞ്ചു മിനിറ്റും കൂടി കൂടുതൽ പണിെടുക്കൂലേ ആ ആ അടവൊക്കെ രും പഠിച്ച ച്ചിക്കണ് മറ്റേത് കോൂലിയും കുറവായിരുന്നുക്ക ഇപ്പൊ കൂലി നല്ല വേണം പണിയും കുറവായിരിക്കണം എന്നാ പിന്നെ വേറെ ആളെ കിട്ടല്േ നിവർത്തിയില്ല അവർ തന്നെ വിളിക്കേ മാർഗള്ളു
ബടാപ്പ ബടാ വാങ്ങിയ പാടത്തിനക്കെ മൂന്ന് ദിവസം മൂന്നാൾ വെച്ചി് മൂ ദസം പണിെടുണം ഒരാൾ ആയിരംപ ക്കൂ ലി
ആ അ
പത്ത് പത്ത് തറപ്പരീസം ഈ ഒരു പ്രാവശ്യം പാടം പണിയെടുത്ത് കഴിയുമ്പോൊക്കെ കൊടുക്കണം
ആ പാടത്തെ പാടം ശരിയാക്കിട്ടാ വീടുണ്ടാക്കണ്
ആ പാടത്തിന് പെർമിറ്റ് എടുത്തക്ക് ണ് ഞങ്ങള് ഞങ്ങള് ത താമസിക്കുന്നന്റെ പാടത്താണ് അത് പിന്റെ പത്ത് മുപ്പത്തഞ്ച് കൊല്ലായ തുകൊണ്ട് ഇവിടെ പ്രശ്നല്ല
ആ പാടം പറമ്പി പറമ്പ ആാക്കിിക്കണ നിങ്ങള്
ആ മൂത്തചന് എടുത്തക്കണ് അത് പറമ്പാക്കിക്കണ് ഓര് അതിന് പെർമിറ്റിന് കൊടുത്ത് ശരിയാക്കി ആ തെങ്ങും കവങ്ങും ഒക്കെ വെച്ചിക്കണ് ഇത് കഴ്ച്ചാനാവണള്ളൂ കവുങ്ങ് കായ്ചണുണ്ട് തെങ്ങ് കായ്ക്കാനാവണള്ളൂ
ആ പിന്നെ അവിടെക്കെ വേഗം ണ്ടാവും വെയിലും ണ്ടാവും പിന്നെ ങ്കി നനവും എപ്പോഴുംണ്ടാവുല്ലോ
ആ പാടാവുമ്പം പിന്നെ അങ്ങനത്തേനെന്നും ബുദ്ധി
ആ ബുദ്ധിമുട്ടില്ല കെണ കിണറൊക്കെ കുത്തിയോ
ഇല്ലേ ഒക്കെ ഇനി ഞങ്ങും പറഞ്ഞില്ലേ വഴി ശരിയാവാ തന്ന ഇതിന് വണ്ടിയ വണ്ടികളൊന്നും വരില്ല ഒരു സ്കൂട്ടിയൊക്കെ ഉള്ള മുറ്റത്തൊക്കെ വരെയ്
ന്നുല്ലെ ആ
അപ്പൊ ഇപ്പൊ ഇനി പണിക്കാരൊന്നും പണ്ടത്തെമാതിരി ഏറ്റാനും ഇതിനൊന്നും കിട്ടി ലല്ലോ ഒക്ക വണ്ടിയേറ്റല്ലേ വര
പിന്നാ വണ്ടി പോകണ സൗകര്യം ആക്കിട്ടല്ലേ പിന്നെ ബാക്കി ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ
ആ
ഞാന് മോന് ഒണന്നിക്കണ് ഞാന് വിളിക്കട്ടാ ആ